എ കേൾക്കണ്ട് കേൾക്കണ്ട്
ഉം എങ്ങനെയ എന്ത് ഇല്ല അവള് ഉറങ്ങിയണീറ്റ് ഇതാ ഭക്ഷണം കൊടുത്ത് ആനേ എഴുന്നേറ്റ് ഭക്ഷണം കൊടുത്ത് ഉം അല്ല നേരത്തെ രാവിലെ കുളിപ്പിച്ചിട്ട് കിടത്തിയതാ ഒരു പതിനൊന്ന് മണിയ ആയപ്പോ കെട ന്നവള്
ഇപ്പൊ ഒറങ്ങണ്ടിയവളാലേ
എന്തോ
ഉറങ്ങണ്ടേ പ്രായാണ് ലെ
ഉം ഇപ്പൊ പകല് ഉറക്ക അല്ലെ, പക്ഷെ ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയോണ്ട്. ഒറങ്ങി എണീയ്ക്കും ആ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒറങ്ങുള്ളൂ ആഹ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം മു എന്റെ കൂടെ എറങ്ങാ മുറ്റത്തേക്ക് ഞാൻ ഇവിടെ ഇരിക്കുവാ
ന്നിട്ട് തെറങ്ങാനുള്ള പരിപാടി രാത്രി പക്ഷേ കൊർച്ച് ലേറ്റാകും കെടക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വരെ ഒറങ്ങിക്കോളും മ്മടെ കൂടെ കിടന്നോളും പക്ഷേ അതൊരു പന്ത്രണ്ട് മണിക്കേ ആവുന്നുള്ളു ഉം അത് കഴിഞ്ഞാ പിന്നെ
ങ്ങള് കളികണ്ടീനോ
ഉം
കളി കളി
ഊം കള്യന്നെ
അല്ല ന്നലെ കളി കണ്ടീനോന്ന്
ഇല്ലന്നേ കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ
നമ്മള ബടെ കര്ന്റ് ഇന്നാലെ നമ്മള ഇവിടെ പ്രൊജക്ടർ ഉണ്ടായതുകൊണ്ടേ അങ്ങാടിയിലെമ്പാടും ആൾക്കാരുണ്ടാവും
കാണാന്ലേ
ഊം
നീ ഇന്ന് ഇന്നത്തെ ഇന്നക്കെന്ന് കാൺണം
ആഹ് ഇന്ന് പോർച്ചുഗലിന്റെ കളിയാ തോന്ന്ണ്ട് അ
ഉം എന്താവാ അറിയില്ല എന്തോ
ങ്ങളെന്തേ ചോയ്ച്ച് ഫസ്റ്റ്
എന്നതാ
അവൻ എന്തേ ഫസ്റ്റ് ചോദിച്ച് ഇനിയെന്ന്
ആഹ് ഞാൻ എന്ന ഏതാണ്ട് ചോദിച്ചു എന്നതാണോ വാ
എന്ത് ചോദിച്ചു ഇങ്ങക്കെ ഓർമ്മയില്ലേ
ആ എനിക്ക് ഓർമ്മയില്ലടാ എല്ലാം മറവിയായിപ്പം മറവി കൂടുതൽ ഇവളുടെ പൊറകെ നടക്കുന്നൊണ്ട് ഒന്ന് എൻ കിളി പോയിരിക്കുവ എന്റെ എനിക്കൊന്നും ഓർമ്മയില്ല ചെല സമയത്ത് ഞാൻ ഇപ്പം മുറിക്ക് പൊറത്തെറങ്ങിട്ട് ഇവിടെ ഹാളിലൊക്കെ വന്ന് നിന്നിട്ട് ഞാൻ ഓർക്കും ഞാനെന്തിനാ വന്നേ പിന്നെ ഞാൻ ബാക്കിലേക്ക് പോകും പൊറകോട്ട് പോയിട്ട് ആലോചിക്കും ആ അപ്പ കിട്ടും അല്ല എനിക്കങ്ങനെ കിട്ടും അല്ല എല്ലാർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു
നി ണീച്ചാണ്ടാവും ഒരു മന്തം
ഉം ഒരു മന്തിപ്പ ഒരു മൂകതയാ തലക്കകത്ത്
നെയ്ചോറ് വർക്കയ്യല്ലേ ഇതുവരെ കറണ്ട്മേൽ അല്ലല്ലോ
അതെ അതെ
കൊഴപ്പൊന്നില്ല ഞാ ഇതിപ്പോ എന്റെ റെഡിയായിട്ടോ ആപ്പ്
ആ പറയണ്ടേ ഉം പറയണ്ടാ ഭക്ഷണം കഴിച്ചോ നീ ഉം പിന്നെ വേറെന്നാ ഒണ്ട് ഇന്ന് പഠിക്കാനുണ്ടോ
അല്ല ഈ നമ്മ ഇത് ചെയ്യുന്നതിനെ കുറിച്ച് കൊറച്ച് പഠിക്കാണ്ട് പറയാ
ആ അത് പിന്നെ പറയാം
ആ അത് പേഴ്സണലായിട്ട് പറയാല്ലെ പതും പോ ഭക്ഷണാക്കെ നേരത്തെ തിന്ന് ണീച്ചപ്പോഴെ ഞാൻ ഒന്നര രണ്ട്മണിയപ്പോ ണീച്ചിന്
ഉം
തെ പണി കഴിഞ്ഞോറങ്ങിട്ടേ
ആ
ഒമ്പണിയക്കാമ്പോ പണിഴിഞ്ഞ് ഒറങ്ങി
ഉം
ഒരു ഒന്നര രണ്ടണിയമ്പ ണീച്ച് ഭക്ഷ്ണം കഴിച്ചിട്ട്‌
പിന്ന പിന്നെ എന്ന പരിപാടി
നീയിപ്പ എന്താ നീ വൈന്നേരം കളിച്ചാൻ പോണം
ആ അടുത്തന്നെയാണോ
ആ ഗ്രൗണ്ട് വിടെ അടുത്തുണ്ട്
ആ കൂട്ടുകാരൊക്കെ ഒണ്ടോ
ഓ നമുക്കി ബടെ മൂന്നാല് ഗ്രൗണ്ട് ഇണ്ട് മൂന്ന് നാല് ഗ്രൗണ്ട് നമ്മളെവിടേം പോവാം
ആ
ഉള്ള ഗ്രൗണ്ട് കൊളണ്ട് ഗ്രൗണ്ടിന്റെ എടുത്ത് തന്നെ ഒരു കൊളണ്ട്
ആ
അങ്ങനെ പോയണ്ട് ഇന്നലെ പോയല്ലേനി കളികഞ്ഞിട്ട് മായല്ലെന്യൂ ഫുള്ള് ചളിയായി മേത്ത്
ആ ഇത് ഇതിപ്പോ രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നേ ഇപ്പൊ ദേ വെയില് വന്നു അതെ അത് മങ്ങി മൂടി ചെറുതായിട്ട്
വടെ മഴെതുവരെ പെയ്തില്ല ചെറുതായിട്ട് പെയ്യും വിചാരിച്ചിട്ടുണ്ട് ഒരു മൂടല്ണ്ട്
ആ ഇപ്പ ഇവിടെ വെയിലായിരുന്നു അതിച്ചിരി മൂടി ഇല്ല ഞാൻ കഴിച്ചില്ല കഴിച്ചോന്ന് ജ് ഞ കൊടുക്കുമ്പോക്കെ കഴിക്കും ആ കുഞ്ഞ് കഴിക്കുന്ന കൂട്ട ന്നിട്ടെന്തെലൊക്കെ കഴിക്കും ഇങ്ങനേം പുന്നോടെ ഇരുന്ന് കഴിക്കും
പിന്നെ നിങ്ങള് ഫുഡ് നേരത്തെ ആവല്ലോല്ലെ നേരത്തെ ഉണ്ടാക്കുവല്ലോ
ആ നേരത്തെ ഒണ്ടാക്കണം ഇവളൊള്ളത് കൊണ്ട് ഇവക്ക് രാവിലെ എണീറ്റ് വരുമ്പഴേ
ആ ആ ആ നേത്തണ്ടകുവല്ലോ
ആ അതെ അതെ
ഉം ഉം അതിപ്പോ എന്തേലും കൊണ്ടവാനും ണ്ടാക്കണ്ടേ
വ്ടെ ഒരാള് മുറ്റത്തിരിക്ക ഞാവള്ടട് തിരിക്ക മുറ്റത്തെറങ്ങി അവള്
സംശയങ്ങളായിക്കുല്ലേ
ആ സംസാരിക്കും വ് വ് അത്ര നമ്മള് സംസാരിക്കുന്ന പോലല്ല എന്നാലും നന്നായിട്ട് ആരാ എന്താന്നൊക്കെ ചോദിക്കും അത് ആര ഇതാരാ മമ്മൊമ്മേ ആ മമ്മം വേണം വെള്ളം വേണം വാവ വെക്കണം ന്നെങ്ങെനെ അപ്പ മുറ്റത്തിരിക്ക അവള് ഇരിക്കന്ന കൂട്ടത്തി ഞാനും ഇരിക്കാ പതുക്ക പതുക്ക നടന്നു ആ വെയിലില്ല ആ ഉം മഴയില്ല എഹ് ഇങ്ങനെ കുറച്ച് മൂടി നിക്കന്നള്ളു ഞ്ഞി പെയ്യായ്രിക്കും തുണിയൊക്ക പിന്നെ അലക്കി ഞ്ഞി പ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഭയങ്കര പാടല്ലേ തുണിയല ആ മഴ ആ മഴ ഴയില്ലെന്നെ ഏക്ഷെ അത് ഇപ്പൊ കാലാവസ്ഥ ഒന്ന് തായി മാറി വരുവല്ലോ പറയാൻ പറ്റത്തില്ല ചിലപ്പൊ ഓണത്തിനെക്ക മഴയായിരിക്കും
ആ അതാണെ ഓണത്തിനു മഴ അടുത്ത മാസൊക്ക മഴ ആയിരിക്കും
ആ ആ ആ ഈ കഴിഞ്ഞ ഇപ്പ എത്ര രണ്ട്, മൂന്ന് കൊല്ലങ്ങളായിട്ട് മഴയല്ലേ ഓണത്തിന് സമയത്തൊക്കെ
കാലാവസ്ഥ മാറുവേ
ആ പഴയ പോലൊന്നും അല്ലല്ലോ. പണ്ടൊക്കോ ഓണം പറയുമ്പോ മറ്റേ ഒരു വെയിലും. ഒക്കെ വരുവായ്രുന്നെ ഈ ഓണത്തുമ്പിന്നൊക്ക പറയുന്ന പോലെ.
ഇപ്പൊ ഓണത്തിനു മയാ.
ഉം പ്പൊ ഓണം യെന്ന് കേട്ടാ മഴയാ. പിന്നെ ആരും ഇപ്പോ ഇങ്ങനെ പുറത്തേക്കൊന്നും പോത്തില്ലല്ലോ എല്ലാരും വീട്ടിലൊക്ക തന്നെയല്ലേ.
അതെ ഫുഡ്. ഫുഡ്‌ കയിച്ചേഞ്ഞ് ഒറങ്ങണംന്ന് വിചാരിച്ച് ഞാൻ ഇനിപ്പൊ ഒറങ്ങണ്ട ഒറങ്ങി കഴിഞ്ഞ കളിച്ചാൻ കയില്ല പോവാൻ കയില്ല.
ഉം ഇനിപ്പൊ പോയി കഴിഞ്ഞ വൈ കിട്ടേ വരത്തുള്ളായിരിക്കും അല്ലേ നീ.
ഏഴര ആവുമ്പാതെനും ഫ്രീയാവും.
ആ ഹാ ഹാ.
പിന്നെ കളിയൊക്കെ ക്കണ്ട് ഒരു ഒമ്പര പത്തമണിയാമ്പോ കെടന്നൊറങ്ങി ഒരു മൂന്ന് മണിയാമ്പൊ നീക്കും.
ഉം പുതിയ പഠിത്തതിന്റെ കാര്യം എന്നായി?
കോളേജ് ഇന്ന് ഒ ഇന്നൊരു കോളേജില് കിട്ടി അരിക്കോട്യോള്ള.
ആഹ്.
പ്പൊ പൊ ഇപ്പൊ പോവണ്ട. പോണന്നൊര് സംശയുണ്ട്.
ആ.
അപ്പൊ ആ കോളേജേ കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്താണ് സ്ഥിതീയെന്ന്.
ആ ഹാ ഹാ ഹാ ഹാ.
പോന്നോണ്ടേ ആ കോളേജില് ഫുട്ബോൾ ഇല്ലാന്ന് തോന്ന്ണ്ട്.
ഉം. ആ മ്മുക്കിപ്പോ നോക്കുന്നേനെ എന്താണോ നോ ക്കുന്ന മഞ്ചാടി മഞ്ചാടിക്കുരു മരം ഉണ്ട് അപ്പൊ ഇവ്ടെ. അപ്പ അതിന്ന് തെർച്ച് വീഴും മുറ്റത്തേക്ക്. ആ അത് വായിലിട്ടില്ല അവളത് എട് ത്ത് പക്ഷെ ഞാനത് പിടിച്ച് വാങ്ങിച്ച് ഞാൻ നോക്കിയിരിക്ക മൊഖത്തേക്ക് നോക്കി ഞാൻ സംസാരിക്കുന്ന്ണ്ടെങ്കിലും അവളെ നോക്കിയിരിക്കാ. ങ്ങനെ.
ആ ആസധിക്കണായി.
മ്മ്. എന്ത വായിലിടുന്നേ നമ്മള്. അറിയത്തില്ല അത് അത് എന്താ നിമിഷങ്ങൾ കൊണ്ട അത് വായിൽ ഇട്ടു കഴിയും.
പക്ഷെ തൊണ്ടൽ കുടുങ്ങി കഴിഞ്ഞട്ട് നമ്മള് അറിയുള്ളു.
അയ്യോ ആണെന്നേ നമ്മള അ അറിയുള്ളൂ അത് കാരണം ഇവിടെ നോക്കിയായിരിക്കും ഇവിടെ കൈ കാല് എങ്ങോട്ടാ പോകുന്നെ. എന്ത് ചെയ്യന്ന് പുറകെ ഒരാള് നിക്കണം.
അതെ ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കാൻ പ്രശ്നം ഇല്ലല്ലോ നല്ല കഴി
അങ്ങനെയൊന്നുമല്ല ചോറ് ഇഷ്ട അല്ലെന്നേയുള്ളു ചോറ് ചോറ് തന്നെ കഴിക്കണോന്ന് നിർബന്ധം ഇല്ല. എന്നാലും ഡോക്ടർമാർ പറയുമല്ലോ അരിയാഹാരം ഒരു നേരെങ്കിലും കൊടുക്കണമെന്ന്.
ആ ആഹ ഗ്ലൂക്കോസ് ഉണ്ടായില്ലേ.
ആ അത് ഒരു നേരരെങ്കിലും കഴിക്കണം ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും കഴിക്കണം അതിപ്പ ഇപ്പൊ ഒരു തര ത്തി ഒരു മണിക്കൂർ എടുത്ത് ഇനി അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി കുറച്ച കഴിയുമ്പോ ഇത്തിരി കൂടെ കൊടുക്കണം.
ഏഹ്.
രാവിലെ അപ്പം ഉണ്ടാക്കിയിരുന്നു അപ്പോ അത് കഴിച്ചു.
നിങ്ങക്ക് കവിടെ നായ് ശല്യം ഉണ്ടോ?
എന്തോ എന്തോ ഇല്ല നമ്മുടെ തൊട്ട് താഴെ ഇല്ല ഇല്ലല്ല തൊട്ട് താഴത്തെ വീട്ടില ഒരെണ്ണം ഉണ്ടേ അപ്പൊ ആ അതിന്റെ സൗണ്ട് കേട്ടോണ്ട് അത്.
ആ ആഹ് തെരുവ് അല്ല അതല്ല തെരുവ്നായ ഒന്നും ഇല്ല.
ഇല്ല ഇല്ല എവിടെ ഒന്നൂല്ല.
ഹോ ഇവിടെ അതന്നെ ഉള്ളു.
ആണല്ലേ അപ്പൊ ഭയങ്കര പാടായിരിക്കല്ലോ
ഓ ഉറങ്ങാൻ കഴൂല രാത്രി കഴിഞ്ഞല്ലേ
ആഹ
ഭയങ്കര എടങ്ങാ പഞ്ചായത്തി പറഞ്ഞിട്ട് ഒരു നടപടില്ല
പഞ്ചായത്തുകാര് വന്നാൽ കൊറെ ആദ്യൊക്കെ അവന്ന് നോക്കിട്ട് പോകും പിന്നെ അവര്- ശ്രദ്ധിക്കത്തൊന്നൂല ആ
നോക്കിട്ടു പോലുമില്ല
ഉ്മ
അതോാണ് പ്രശ്നം നോക്കി നാലന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ല ഇവിടെ ആരും കോയിക്കളോ പോറ്റില്ല ഞങ്ങളെ വ- കോയിനെ പോറ്റാൻ കഴിൂല
എന്തോ
കോയിനേ പോറ്റാൻ കഴിയൂല
ആതെ
കോയിക്കളെ ഫുള്ള് കടിച്ചുണ്ടും
ഉം
അസേ കുട്ടി ഭക്ഷണംപ്പൊ കഴിഞ്ഞ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുക
ആ ഇപ്പ കളിച്ചോണ്ടിരിക്കേ ഞാനിപ്പാ അകത്തോട്ടു വരിക അപ്പേയുടെ കൊടുത്ത- അപ്പുണ്ട് അപ്പടെ കൊടുത്തു
അപ്പ പറഞ്ഞല്ലേ
എന്റെ അപ്പ
ആഹ അതായായത്
കുഞ്ഞിന്റെ വല്യപ്പൻ
അതായത് കുഞ്ഞിന്റെ അച്ഛന്റെ അച്ഛൻ
അമ്മ എടച്ചഛൻ
അതായത് നിങ്ങളച്ചൻ
എന്റെച്ഛൻ മ്
ആ അവ എപ്പോഴും സ്വന്തം വീട്ടിലാ
മ് അതെ ഞാൻ നാളെ പോവും
അവിടെ എത്തിയാൽ വിളിക്കാ ഇത് കറൻ കഴിയോ
ആ അതൊന്നും കുഴപ്പമില്ല ഞാൻ അവിടന്നാണല്ലോ തുടങ്ങിയത്
ആ ആ
മ്
ചെലപ്പോ സമയികൂല ചില സ്ഥലത്ത ഓ-